ആ കേക്കുന്നുണ്ട്.
ഉം ഇനി വൈകിട്ട് എന്തോ ഫുഡ്.
അവര് പിന്നെ അവിടെ നമ്മള് കുട്ട്യാളിങ്ങനെ ത പിന്നെ അടിഇണ്ടാക്കും ക്കുല്ലോ ഹോസ്റ്റൽല്
ഹോസ്റ്റലിൽ ആഹ്
ഉം അ അടി ഉണ്ടാക്കുന്നേന് ഓരോ പിന്നെ വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാറ്റഗറി ഒക്കെ ഉണ്ട് അടി ഉണ്ടാക്കാൻ ഓവറായിട്ട് ട്ട് അടി ഉണ്ടാക്കുന്നവർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരൊക്കെ അങ്ങനെ ഫൈൻ അടക്കണം ഏഹ്
ക്ഷേ എനിക്ക് തോന്നുന്നു അപ്പൊ അതോണ്ട് അവർക്ക് പേടി കാണും കേട്ടോ ഫൈ
അതെ പേടി ഇവന് ഇവൻ പറയ വല്യവൻ പറയുന്നുണ്ട് ഒരു ദിവസം പിന്നെ ഹോസ്റ്റലിൽ കെടന്നെ പിന്നെ ഇവന് അവിടെ കിടക്ക് ബെഡിൽ കെടക്ക അപ്പുറത്ത് ഇരുന്നിട്ട് ഒരെ എന്തോ എങ്ങനോ പുഷ്അപ്പ്‌ എട്ക്കെ ഒരാള് പുഷ് അപ്പ്‌ എട്ക്കാണ് അപ്പൊ മ മറ്റോൻ വന്ന് ഒരാള് ഒരു ഭാഗത്ത് ത്ത് കയ്യും മറ്റവന് മറ്റേ ഭാഗത്ത് കൈയ്യും തട്ടിയിട്ട് അവനെ തള്ളിയിട്ടെ അത് അത് അങ്ങനെ വെറുതെ കുട്ട കുട്ട്യാളെ ഇങ്ങനെ ഒരു തമാശാണ് അതിന് ശേഷം പക്ഷെ അവര് തമ്മിൽ അടിയായിരുന്നു അപ്പൊ ഇവടെ കെടന്ന് അടങ്ങിക്കെടാ പിന്നെ വെ വേണ്ടെന്ന് പിന്നെ മാറിക്ക്‌ എന്നൊക്കെ ഇവൻ പറഞ്ഞ് പറഞ്ഞു ഇവൻ അവിടെന്ന് ണീച്ചതൊന്നും ഇല്ല പക്ഷെ എല്ലാ റൂമിലും ആ ആൺപിള്ളേർ ആയതുകൊണ്ട് എല്ലാ റൂമിലും സിസിടിവി ആണ് ഇതെല്ലാം പിന്നെ ഓഫീസിലിരുന്ന് അവര് കണ്ടിട്ട് പിറ്റേ ദിവസം എല്ലാ ആ റ്റ് ചെയ്തോർക്കൊക്കെ ഫൈൻ ഇട്ട് എന്നട്ടിവനോട് പറഞ്ഞ് ആ ഇവനോട് പറഞ്ഞു ഇനി ഇത് അതൊന്ന് കണ്ട ആസ്വാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പൂ അവരോട് നിർ ത്താനെന്ന് ഓര് അത്‌ കേ അവര് കേ
കേക്കത്തില്ലല്ലോ കാരണം അവര് തൊടങ്ങി വെച്ചാ പിന്നെ അവർക്ക് ആ ഒരു ഇതിലായിരിക്കും ആ ഒരു ആ ഒരു സെക്കൻഡ്
പറയുന്നുണ്ട് ഫൈന് ഫൈന് പിന്നെ വേ വേണങ്കിൽ നിർത്തി വെച്ചോളി ഫൈൻ ഉണ്ടാവുട്ടോന്ന് അപ്പം അവന്മാര് പറയാ അടുത്ത് നീ ഒന്ന് പോ പ പൈ കാശ് പോയി പവർ വരട്ടെന്ന്
ആഹ ബെസ്റ്റ് അതൊക്കെ അവരവിടെന്ന് കണ്ട് കാണുവല്ലോ
കാശ് പോട്ടെ പവറ് വരട്ടെ അങ്ങനത്തെ ഓരോണ് ഒരോഎണ്ണങ്ങളാണ് അവിടെള്ളതൊന്ന്
ഇത് പണിഷ്മെന്റ് ഒക്കെ കിട്ടി കാണൊല്ലോ
എല്ലാത്തിനും ഫൈന് അട് അന്ന് ഫൈന് കൊടുത്തു എന്ന് പറഞ്ഞു ഉവ്വ് ഫൈന്
അന്നേരം അത് വീട്ടിൽ അറിയിക്കത്തില്ലെ എങ്കിലല്ലേ വീട്ടിലും അറിയിക്കുവല്ലോ
വീട്ടില് വിളിച്ച് അവര പിന്നെ അവരെന്നെ പറയണം ഇങ്ങനെ അടി ഉണ്ടാക്കി ഞങ്ങൾ അപ്പം ഫൈൻ അടക്കണംന്നൊക്കെ മക്കളെന്നെ വിളിച്ച് പറയണം
ഉം ഉം ഓ ശു പക്ഷേ ആഹ് എങ്ങനെ റാഗിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ചെന്ന ടൈമിലൊക്കെ
ഇല്ല അതൊന്നും പിന്നെ അവിടെ അവിടെ നടക്കൂല സീനിയേഴസ് എല്ലാം നല്ല പക്ക ടീസന്റ് മക്ക മക്കളാ അവിടെ ചെന്നാലെ ഇനിപ്പേ ഉം പിന്നെ ഈ പിന്നെ ഓരോന്നും മയിരിബ് കഴി കഴിഞ്ഞാൽ എല്ലാം നമ്മളെ ഇതുണ്ടല്ലോ ഓത്തു നിസ്കാരം അങ്ങനെയൊക്കെയാണ് അതിലൊക്കെ എന്തേലും വീഴ്ച വരുത്ത്യാലൊക്കെ പോ ഇവര് ഇതില് ചാർട്ടില് പോയന്റ് ഇങ്ങനെ കൊറയും അങ്ങനെയൊക്കെ ഉണ്ട് അതേപോലെ സുബ്ഹ്ക്ക്‌ നേരം
അതോണ്ട് ഒരു കാര്യംണ്ട് ഇവിടെ നമുക്ക് സമാധാനത്തിൽ ഇരിക്കലോ അവിടെ ഇങ്ങനെ ഇത്ര വേറെ പ്രശ്നവും മീൻസ് നമുക്കൊരു ഇതുണ്ടല്ലേ സേഫ് ആണെന്നുള്ളൊരു ഇതുണ്ട്
ആഹ്‌ സേഫ് ആണല്ലേ എല്ലാ കാര്യങ്ങളും സത്യത്തിന് അന്തതിൻറേതായ ചിട്ടയിൽ ചെയ് മക്കൾ ചെയ്തോളം പഠിക്കുക അതുകൊണ്ടന്നെ അവിടെ കൊണ്ട് ചെയ
ഉണ്ടാക്കിയത് അന്നേരം എന്തെങ്കിലും പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുമോ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് പുറത്തോട്ടോ അങ്ങനെ എന്തെങ്കിലൊക്കെ എങ്ങനെ ബീ ച്ച് അങ്ങനെയൊക്കെ പോവാനെ
അവര് അവര്ന്നെ ഔട്ടിങ്ങിനെ കൊണ്ടുപോകും ചില സമയത്ത് ഇപ്പൊ ഇന്ന് രണ്ട് ദിവസം മുമ്പ് ഇന്ന് പോയ ഇന്നാലെ പോയന്നറിയില്ല പിന്നെ രണ്ടാമത്തെവന് ഔട്ടിംഗണ് ഔട്ടിംഗ ആണ് അഞ്ഞൂറ് രൂപാവാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു അപ്പം
ഉം ഈ ഇവർ രണ്ട് ആണ് ഇവര് രണ്ടു പേരും നൽക്കുന്നത് ഒരേ ഇത് ബെഡ് തന്നെ ഹോസ്റ്റല ആണ് മീൻസ് രണ്ടും രണ്ടാണെങ്കിലും ഒരേ ആൾക്ക കർഗ തന്നെയാണോ
ആ ഹോസ്റ്റല സ്കൂൾ ഒന്നാണ് ഹോസ്റ്റല് ഓരോ കുട്ടികൾ ഇത് എട്ടാം ക്ലാസ്സിലെ വലിയ കുട്ടികളപ്പം നിർത്താൻ പറ്റ- പറ്റുല്ലല്ലോ വലിയ കുട്ടികൾ പിന്നെ ഇവരെ പറയാൻ പറ്റ ആ റാങ്കിങ് അല്ലെങ്കിലും ഇവരെ കൊണ്ട് എന്തെങ്കിലുക്കെ ചെയ്യ
ചെയ്യിപ്പിക്കും അതുമല്ല ഇവർക്കൊക്കെ പ്ലസ് പ്ലസ് വൺനാമ്പോ പഠിക്കുന്നത് പഠിക്കുന്നതും കുറേ പഠിക്കാൻ കാരണ- അവടെ ടൈം വേറെ ആയിരിക്കും മീൻസ് രാവിലെ ആണെങ്കിലും ടൈമ ഒക്കെ കുറെ കൂടുതൽ വേണ്ട പക്ഷെ എട്ടിലത്ര ഇത് ആഹ്
ഏഴ് മണി തുടങ്ങിയിട്ട് വൈകുന്നേരം അഞ്ച് മണി ആറ് മണി വരെ ക്ലാസ് ഉണ്ട് പിന്നെ എന്തെല്ലാം കഴിഞ്ഞിട്ട് ഒട്ടും നിസ്കാരം ഒത്തക്ക കഴിഞ്ഞിട്ട് പിന്നെ അവർക്കന്തോ ക്ലാസ് എടുക്കുമെന്ന് തോന്നുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് അവര് പോ-
കിടക്കുന്നത് പക്ഷെ മറ്റേ കൊച്ച എട്ടിലെ പഠിക്കുന്ന മോനോ അവർ
അവർക്ക് ആഹ് അവർ എക്ക് എട്ട് മണിക്ക് എങ്ങാണ്ട് ക്ലാസ്സ് തുടങ്ങിട്ട് നാലര ആവുമ്പോ പിന്നെ കഴിയും പിന്നെ അവർക്ക് ഫ്രേസ് സമയമാണ് അവിടെ ഒരു വൈകുന്നേരമൊക്കെ കളിയ അവിടെ ഇത ഒക്കണ്ട് മറ്റേ ടർഫ് ഒക്കെ ഉണ്ട്
ആഹ് തറസ ആഹ്
അങ്ങനെ അവര് കളിക്കാം പിന്നെ സ്വിമ്മിങ് അങ്ങനെ ഒക്കെണ്ട് സ്വിങ്ങി പൂളൊക്കെ ഇണ്ട തോന്ന എന്തൊ എല്ലാം ഉണ്ട് ആ ഉണ്ട് പിന്നെ ജിമ്മുണ്ട് ജിമ്മിൽ ചേരണമെങ്കിൽ നമ്മൾക്ക് ആ പ പൈസ കൊടുക്കണം
ആ അപ്പൊ ചേന്റെ ഒരു വില്ലജി മീനല്ലേ
ഉം ജിമ്മിന് ചേർത്തിട്ടില്ല ജിമ്മന് വേണങ്കിൽ
ആഹ് ഇപ്പോഴേ കാരണം അത്ര വലിയ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ കുറച്ചൊക്കെ ആയിട്ടേ
വല്യാള് തീരല്ല മെലിഞ്ഞിട്ടാണ്
പിന്നെ ഈ കുറച്ചൊക്കെ കാര്യക്കെ പഠിതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നക്കുമ്പോഴേ
ഇവിടൊയിരുന്നപ്പ ഞാന് കളരി ഇണ്ടല്ലോ. അത് പഠിക്കാൻ പോയിരുന്നു രണ്ട് പേരും ഉം കൊറച്ച്. രണ്ടു വർഷമൊക്കെ രണ്ടു പേരും കളരി ഒക്കെ പഠിച്ചു. അതിലും ഒണ്ടല്ലോ അപ്പൊ ജി എക്സസൈസ് ഒക്കെ.
ഉ അതിലും ഉണ്ട് എക്സസൈസ് ഒക്കെ രണ്ടുപേരേ വിട്ടായിരുന്നോ?
ആ രണ്ടുപേരേവിട്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആ പിന്നെ ഇങ്ങനെ പോ പോ ഇതിൽ ഇങ്ങോട്ട് പോവന്നാ പറഞ്ഞപ്പോ അങ്ങനെ നിർത്തിയതാ.
ഇവര് രണ്ടു പേര് എത്ര എത്രാം ക്ലാസ് തൊട്ടാ വിട്ടു തൊടങ്ങിയത് ഇ കുറെ നാളായോ? ഹോസ്റ്റല് മീൻസ് അവിടെ ആക്കിട്ട്.
ഇല്ല ഇവന് ഏ പിന്നെ ഇ ഇപ്രാവശ്യം എട്ടാം ക്ലാസ് വരണ മറ്റവന് ആദ്യം. എട്ടായിരുന്നു ഞാൻ ഒ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്ന്ന് പിന്നെ തൃശ്ശൂര് ഒരു. സ്ഥാപനത്തി കൊണ്ടാക്കിയിരുന്നു പക്ഷെ അവിടെ പോരായിരുന്നു അതുകൊണ്ട് അവിടുന്ന്.
മാറ്റി ഉം രണ്ട് റൂം സ്വയം ഇഷ്ടപ്രകാരം അവിടെ പോവാൻ താല്പര്യം അതോ വീട്ടിന്നാക്കിയതാണോ?
ഞ ഇവന് പ്ലസ് വണ്ണി പിന്നെ അവിടെന്ന് പോയിട്ട് മറ്റേ ഹോസ്റ്റല നി നിർത്തിയിട്ട് പിന്നെ അവന് പോവാനേ താൽപര്യല്ലായിരുന്നു ഇവിടെ നാട്ടിൽ. നിൽക്കാനായിരുന്നു താല്പര്യം അപ്പം ഇവനും ഭയങ്കര ഫ്രണ്ട്സും അവന്റെ കൂട്ടുകെട്ട് കുറച്ച് ഓ വറായപ്പഴേ അത് പറ്റ പിന്നെ ആ ഇപ്പൊ കൂട്ട് കെട്ട്ന്ന് പറഞ്ഞാല് ആ കുട്ടികൾക്ക് പഠിക്കണന്നല്ലെങ്കിൽ പഠി ക്ക് ണോന്ന് താല്പര്യള്ള. ആ താല്പര്യള്ള മക്കളാണെങ്കിൽ ശരി എന്നാ പിന്നെ അതിനെ നമക്. മക്ക് അങ്ങനെ വിട ഇത് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് ഇങ്ങനെ ജോളിയായിട്ട് നടക്കണ കൊറച്ച് പൈസൊക്കെ കിട്ടിയാ മതി.
അത് ഭയങ്കരമായിട്ട് നമ്മ പിന്നെ നമ്മള് പിടിച്ചാ കിട്ടത്തില്ലല്ലോ ഇപ്പൊ പിടിച്ചാ നമ്മൾ കൈ നിന്നാ നിന്നതാ. പിന്നെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ദുഃഖിച്ചിട്ട് കാര്യ ല്ലല്ലോ?
അതെ അപ്പൊ ഞാൻ എന്താ ഞാൻ പറഞ്ഞു. പറഞ്ഞു ഇവനെ എനിക്ക് പിടിച്ചാ കിട്ടൂല ഇവനങ്ങനെ പോ ഇവന വൈകുന്നേരമായിട്ട്. കുമ്പോ ഉമ്മാ ഞാൻ പള്ളി പോവന്ന് പറഞ് പോവും. പിന്നെ ഇവന് പോയാല് പിന്നെ ഒമ്പണി പത്ത ണിയൊക്കെ ആയിട്ടാ േകറി വരെയ്.
ഓ രാത്രി അതുംആ ഈ പ്രായത്തില്ല്ലേ?
ആ അപ്പൊ എവിടെ ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോ. പ്പുറത്ത് എല്ലാവരും കൂടെ ഇവിടെ കുറച്ച് താഴെയായിട്ട് ഒക്കെ സെറ്റ്. റ്റില് ഇങ്ങനെ ഇരുന്ന് മറ്റേ ഒക്കെ പെസ്സുകളി ണ്ടല്ലോ. ഫോണിൽ ഒരു. ചെസ്സല്ല പെസ്ന്ന് പറഞ്ഞ്ങ്ങാണ്ട് ഒരു ഫുട്ബോള് ആ ഫുട്ബോള് കളിയുണ്ട് പെസ്സ്. ആഹ അത് ആൺകുട്ടികളാണ് ഇതിന്റെ ആൾക്കാര് ആ പെസ്. കളി എല്ലാരും കൂടെ ഇരുന്ന് അത് കളിക്ക വേറെൊക്കെ വേറെ.
ഇവടെ പ്രശ്നൊന്നും ആയെങ്കിലും ആ നമുക്കൊരു ഇത് കാരണം. ആ ഏജ് അല്ലേ ആയിട്ടുള്ളായിരുന്നു
അപ്പ ആ അപ്പൊ അവരിങ്ങനെ പറയും എന്താ കൊറെ പഠിച്ചിട്ടൊന്നും കാര്യല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി വാങ്ങ്. ണ്ടായപ്പോ നമ്മക്ക് പൈസ പൈസ ആയപ്പോ അങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയ്ണ്ണ്ടാവും അപ്പ ഇവന് പഠിക്കേണ്ട ആ ഒരു മൈൻഡ് ഇങ്ങനെ.
ഉം നമ്മളെ മൈൻഡില് അത് പൈസ പൈസന്നുള്ള മൈൻഡ് ലാണല്ലോ പല ഇതിലും പോയി ചാടുന്നത്.
അതെ പൈസ ഇ ഇവർക്ക്. ക്ക് ഇവിടെ എൻ്റെ ഒരു നെയ്ച്ചോറും പീസും വിൽക്കുകാന്ന് രാത്രി കുട്ടികൾ പോയിട്ട്. അപ്പൊ അതായ ഭയങ്കര ഇതാണ് ഫേമസ് ആണ്. അപ്പ അതിന്ന് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അഞ്ഞൂറ് രൂപ വെച്ച് അങ്ങനെ. കിട്ടുവൊക്കെ ചെയ്യും അപ്പൊ ഇവരെന്ത് ചെയ്യും ഈ മറ്റേ മറ്റവര് ഇവനോട് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോയാമതി എന്ന പൈസായി എന്നിട്ട് ഒരു ദിവസം എന്നോട് പറയ ഞാൻ വിടൂല ഇവടെ വാപ്പിതന്നെ ന്നാ പിന്നെ ആഹ് അതിന് വിടുലന്നറിയാ ആഹ് അടിട്ടുന്നുള്ള പേടിക്ക് ഇവനും മുണ്ടാതെ ഒരു ദിവസം പോയി വരുമ്പോ ഓഹ് പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ഞാനാണെങ്കി ആകെ പേടി ച്ചിരിക്ക ആഹ് ആഹ് അപ്പൊ ഇവ അവിടെ പോയത് ഞാനിങ്ങനെ നെയ്ച്ചറും ബീസും പിന്നെ വെക്കാൻ അവർന്നെ വിളി ച്ചപ്പോ അങ്ങനെ പോയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിമ്മവടെ നിർത്തിക്കോണാട്ടോ പിന്നെ ആഹ് പരിപാടി ഒക്കെ ആഹ് അനക്ക് എന്ത് പൈസന്റെ ആവശ്യത്തിന് എന്തിനും എവിടുന്നും തര്ണ്‌ണ്ട് പിന്നെ എന്ത് കാര്യത്തി ത്തനുണ അങ്ങനെ പോണ.
ഇവര്ക്ക് ഓവർ പൈസ മീൻസ് അവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാ.
ആഹ്. അങ്ങനെ പിന്നെ ഞമ്മക്കത് പറയാതിരിക്കാൻ പറ്റോ ഞാന് ഉപ്പാനോട് പറഞ്ഞങ്ങനെ ഇവനിങ്ങനെ ചെയ്തന്ന്. അപ്പോ വന്നിട്ട് ഞാന് അ അടിച്ചിട്ട്. അങ്ങനെയും ഇങ്ങനെയും ഇല്ല. പർഞ്ഞു പറയുള്ളൂ ആഹ് ഞാന് മൂല
ക്ക് നാളൊരു സമയത്ത് നമ്മളെ തലേൽ ആവത്തില്ല നമ്മളെന്തുകൊണ്ട് പറഞ്ഞില്ലന്നാവുല്ലോ.
അത് പേടിച്ചിട്ടാ ഞാപറഞ്ഞ് അല്ലെ അങ്ങൻത്തെ കാര്യൊക്കെ ഭയങ്കര ദേശ്യാ അടിയൊക്കെ കൊടുക്കുന്നെ എൻ എന്താച്ചാ കിട്ടിയത് ഇട്ടത് കൊടുകും പക്ഷെ. എ പിന്നെ ആഹ് നല്ല സ്നേഹ പറ പിന്നെ പർ ന്നെ വെശ്മണ്ടാവും പക്ഷെ ആ ദേഷ്യണ്ട് കേറ്ണ സമയത് തെന്തും കാട്ടും അങ്ങനെയുള്ള ഒരാളാണ്.
പിന്നെ സ്നേഹോണ്ട് ഉള്ളിൽ സ്നേഹോണ്ട് പക്ഷെ അഹ് ന്ന്വെച്ചാ അവർക്കല്ലേ നാളെ ഒരു സമയ ത്തെന്തെങ്കിലും ആ ന്നെച്ചാ എ ഒര് തെറ്റിലോട്ട്. പോയി ഇവൻ നമ്മളെയിത് പേരൻസിന്റെ തലേലല്ലേ അതാവത്തൊള്ളൂ എല്ലാരും പേരൻസിനെല്ലേ പറയൂ. പ്പം അവർക്ക് എന്തെല്ലും ആഒരു വിഷമോം ദേഷ്യം കാണുവല്ലോ.
അപ്പപിന്നെ കൂട്ടുകെട്ട് ഓവറയപ്പം ഞാപർഞ്ഞു ഇത് പിടിച്ചാ കിട്ടുല്ലട്ടോ ഇപ്പം പിടിച്ചാല്. ഉം പിന്നെ കയ്യിലൊതുങ്ങൊള്ളൂ. പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല എന്ത് കാട്ടിട്ടാണെങ്കിലും വേണ്ടില എവിടെങ്കിലും കൊണ്ടായി ചേർ ക്കാന്ന് അ അങ്ങനെ പോയതാ അവനെ ചേർക്കാനൊക്കെ. തെന്നെള്ളു അപ്പൊ പിന്നെ പിന്നെ അവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ടപ്പോ. ആഹ് ഇപ്പ ആ പചിക്ക് എങ്ങന മറ്റേനെ അവടെ ആക് ക്കന്നുള്ളൊരുദ്ദേശം ഉം ഇങ്ങി ഇവരേയ് ഇവര രണ്ടാളന്നെ അവിടെയും പർഞാണ് പിന്നെ എല്ലാരും കൂടെ പോയാ പിന്നെ എനിക്കാരുണ്ടാവു ലല്ലോ അഹാ. അവരെനി പർഞ് വിടണന്നില്ല ന്നാ ആയ്ക്കോട്ടെ.
ആഹ ശരി ശരി.